ഉം ന്താ വർത്താനം ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്താ വർത്താനോയിച്ച
ആഹ് നല്ല വർത്താനം തെന്നെ എങ്ങനെ മഴൊക്കെണ്ടോ അവിടെ
മഴ തങ്ങ് ചീഞ്ഞോണ്ട് ഒലിച്ച്ണ് നല്ലോണം ആണ്ട് പൊയ്യുണും ല്ല
ആഹ് ഇവിടൊക്കെ നല്ല മഴണ്ട് ഇവിടെക്കെ ഇവിടെ അ പ്പൊ ഒരാഴ്ചത്തോളായിട്ട് നല്ല മഴ ഇതും അങ്ങനെ ഉണ്ട് മറ്റേത് നീ പറഞ്ഞ മാതിരി ഇട പെയ്യുല അങ്ങനോക്കെ
എന്തൊക്ക ഒര് മാരിയ എടെ കൊറച്ചേരണ്ട് പിന്നെങ്ങനെ ചീഞ്ഞോണ്ടൾച്ച
ആഹ് എൻ ആഹ് അല്ലാ ചായുടി കയിഞ്ഞിട്ടില്ല ചായ കുടിക്കണം
ഉം
കുടിക്കേണ്ടേ നേരക്കയിക്ക്ണു ഇപ്പൊ കുടിച്ചിട്ടില്ല
ഉം
എന്റെ വീട്ടില് കുട്ടിയോള് കുട്ടിളേ ഒച്ചാ കേക്കാണ്ടല്ലോ എത്ര ആളാ ആഹ് ചെറ്താ
ഒന്ന് രണ്ടാം ക്ലാസ്സിലും ഒന്ന് യു കെ ജിലും
ആഹ് ചെറിയ ആൺ മക്കള് അണ്ല്ലേ അര്പ്പം സ്കൂളിട്ട് വന്നതാവുല്ലേ ആഹ് ഉം ഉം എങ്ങനെ പഠിക്കാനൊക്കെ ഉഷാറാണോ
അഹ് പറയേണ്ട
മടിയാണോ ക്ലാസിന് പൂവാന്
സ്കൂള് പോ ആ ഉം ഇബട്ന്ന് രാവിലെ കുളിച്ച് മാറ്റികിട്ടികയിഞ്ഞ ആണ്ട് പെയ്ക്കോളും ആ കുൾച്ച് മാറ്റാണ് പാട്
ഉം നീക്കാന് ഒർക്കത്ത്ന്ന് നീക്കാനൊക്കെല്ലെ
ആവുമ്പോ പിന്നെ മദ്രസ് പോയി പിന്നെ ഞങ്ങളെ തറവാട്ട്ക്കാണ്ട് പോയത ഓന്
ഉം ഉം
ന്നട്ട് ആട്ന്ന് പിന്നെ ഞാന് ഓ ബസ്സ് വെരാൻ നോരത്ത് മോളീം മാറ്റി ചാട്ട് ആണ്ട് പോയതാ
ഉം എഹ് ങ്ങനെ ഗവണ്മെന്റ് സ്കൂളി തന്നെയാണോ ഗവൺമെന്റ് സ്കൂൾലെന്നെയേണോ മക്കള് ആഹ്
ഇങ്ങ്നെ ഒരു ഉള്ളേരിയ ആയോണ്ടാ പ്പൊ ആട്ന്ന് റു മെയ്ൻ റോഡ്മ്മെല് നിർത്ത്ണാണാ
ആഹ് അപ്പൊ അഹ് ഉൾ കൊർച്ച് നടക്കെണ്ട്യെരുംല്ലെ കൊർ
ഉം ആഹ് അപ്പപിന്നെ മക് ഓന് പിന്നെ ആൺ മദ്രസ്ട്ടാ ആണ്ട് പോംവും തറവാട്ടില്
ഓന്
മ്മ്ഹ് പിന്നെ മോളെ കുൾപ്പിച്ച് മാറ്റി അണ്ട് പർഞ്ഞയ് ചെർത് മോളാ ഓള് യു
ആഹ് എൽ കെ ജി പഠിച്ചിട്ട് യു കെ ജിക്ക് മാറിയതാവുംല്ലേ
ആഹ് എൽ കെ ജി കയിഞ്ഞ് യു കെ ജിക്ക് പ്പ ആയാ
ആഹ് അപ്പ ആള് തൊടക്കല്ല തൊടക്കാണെങ്കില് എയ്ക്കാരം ഒര് മടിം കാര്യൊക്കെ
ഉം ഓക്കഅയ്ന് ചെലേ ദിവസം ഭയങ്കര ഇതാ ങ്ങനെഒരു കുറുംമ്പാ വാശിയാണ്
ഉം അഹ് ഇവടിം അങ്ങൻത്തെന്നെ മൂത്താപ്പാടെ മക്കള് ആദ്യം തൊടക്കത്തിലൊക്കെ സ് കൂൾള് പോകാന് തൊടങ്ങണേന്റെ മുന്നേ ഇങ്ങനെ പർഞ്ഞീന്നു സ്ലെയ്റ്റ് വേണം ബാഗ് വേണം പോണം
ഇഹ് ഇബടെ അയ്‌ന് സ്കൂള് ഇല്ലത്തോസം സ്കൂള് പോണംന്നാ പോവാൻ പൂത്യാ പക്ഷേ അയ്ൻ്റെ എടെ ചെൽപ്പൊ ഒര് മടിയാ റെയ്ഞ്ചില്ലാ
ഇങ്ങനെ യില്ല ആഹ് സ്കൂള് ഇല്ലാത്ത ദിവസം സ്‌കൂൾക്ക് പോവണ്ടേ
ഉം മോക്ക് അയ്ന് സ്കൂള് പൂട്ടിയിട്ട് എടങ്ങേറ് ആക്കലെയ് സ്കൂള് എന്നാ തൊർക്കാ ഇസ്കൂള് എന്നാ തൊക്കാ
എഹ് കേക്ക്ന്ന്ണ്ടല്ലോ
ആഹ് ന്ന് കൊർച്ച് ആയ്ട്ട് എന്തോ ഒര് സ്റ്റെക്ക് പോലെ തോണി അതാ
കേക്ക്ണ്ടല്ലോ
ആഹ് കേ ആഹ് കൊർച്ചേര്ത്ത് ഇങ്ങള് പറീണതെയ്
അഹ് ആഹ്
ഇങ്ങള് പറീണെഹ് നേരത്തെ അഹ് കേക്ക്ല്ലേയ്നി അയിന്റെഎടേല് മദ്‌റസ് എട്ത്ത മദ്രസ് സ്കൂ ആഹ് അഹ് അട്ത്തെന്നെ ആഹ് ഉക്കം മെയ്ൻ റോഡ്മ്മലാണ്
ന്ന്ട്ട് എന്തണ് ചായക്കടി
ഇഹ് ഞായാമ്പ
ആഹ് ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ന്ന്ണ്ട് ആഹ് അഹ് ഇപ്പക്കേക്ക്ന്ന്ണ്ട് ആഹ് ആഹ് ആഹ് ആരെങ്കിലും പോവ് പോര്ണ് ണ്ടോ
ഏഹ് കേക്കില്ലേ
അ ആ ഞാനേച്ചെ ആ കേക്ക്
ഹലോ
ക്ക്ന്ന്ണ്ട് കേക്ക് ആ കേക്ക് കേന്നുണ്ട് പറഞ്ഞോളി ഹലോ
അഹ് അഹ് ഉം അഹ് കേക്ക്ണ്ട് പിൻ എന്താ പരുപാടി
പര്വാടി എന്താ ഇപ്പൊ മഴ ന്തൊക്കെല്ലേ ഇങ്ങനെ ഇരിക്കന്നെ
പൊർത്ത്ക്കെറങ്ങാൻ
പൊറത്ത്ക്ക് ഇന്നലേം മെഞ്ഞാന്നും ഇന്ന്ക്കുപ്പോ പൊറത്ത് പോയി വന്നതാ ഇഞ്ഞിപ്പളാണ് ഒന്ന് ഫ്രീ ആവണ്
ഏഹ്
ഈ മഴയത്തെ പൊറത്ത്ക്ക് പോവുമ്പളും ഒരു ഇതാണ് പക്ഷെ പോവാതിരിക്കാനും പറ്റൂലല്ലോ
ആഹ്
ഇവിടൊക്കെ ആണെങ്കി പിന്നെ ഞങ്ങ മഴ പെയ്യുമ്പോത്തിന് വേഗം ഉം മറ്റു വെള്ളം കേറ്ണ സ്ഥലാ
ഉം പേടിയാലേ
അപ്പൊ ഈ മഴഞ്ഞ ഇപ്പൊ വെള്ളൊക്കെ കേറാന്
ഉം കര്തി നിക്കണം ല്ലേ
ന്നിട്ട് എന്താ ഹസ്ബൻറ്ക്കെ എന്താ ചെയ്യണേ
ഹസ്ബൻഡ് ഇണ്ടസ്ട്രിയൽ പണിക്കാരന ഈ കോണിക്ക് കൈയ്യക്ക്ണ അങ്ങനത്തൊക്കെ
ഉം ഉം നിസ്ലായി നിസ്ലായി
നാട്ടിലെന്നെ
ആഹ് പിന്നെ എന്തൊക്കെയാ വെക്കേഷൻലൊക്കെ എങ്ങനെ ണ്ടായിര്ന്ന് എവിടെങ്കിലും ട്രിപ്പൊകെ പോയോ
ഏടെ വെക്കേഷനൊക്കെ പെരപ്പണിയേനി അയിൻ്റെടെട്ടും പോയിട്ടൊന്നുല്ല
ആഹ് പെരിപ്പണി കഴിഞ്ഞുന്നിട്ട്
ആഹ് ഞങ്ങപ്പോ പോ നാലാന്തി കൂടിട്ടേ ഉള്ളൂ ഒരു മാസ കേരിട്ട് നാളേക്ക്
അം
ആ പെരപ്പണി ഇതൊക്കെ ആയിട്ടെട്ടും പോകാനൊന്നും എർങ്ങി പോയില്ല
ഉം മറ്റേ പ്രിയദർശിനീലൊക്കെ പോയോ കെഎസ് ആർ ടി സി
ഉം ആരായിന് പെരേന്നെന്നെ പൊർത്തെറങ്ങ്ണ്
അഹ് ചെറിയ മക്കളല്ലല്ലേ
നമ്മള് പെരപ്പണി പെരേത്തെ പണിയങ് കഴഞ്ഞിതാക്കുമ്പോത്തിന് നേരം ഒരുപാടാവും പിന്നെ ഏട്ടും എർങ്ങാനും നേരല്ല
അതെ അതും ശരിയാണ്
ഉം ഓരെ പറഞ്ഞയിച്ചിട്ട് തുടങ്ങണം പെരെത്ത പണികള്
എന്ത്
ഓരെ പറഞ്ഞച്ചിട്ടേ തുടങ്ങാൻകഴിയുള്ളു പെരെത്തെ പണികളേ
ആഹ്
അല്ലാതെ നടക്കൂല
അതെ
ഓരെ പറഞ്ഞയക്കലും പെരെത്തെ പണിയും കൂടി ഒപ്പരം നടക്കൂല
ആഹ്
ചായ ഇണ്ടാക്കിയെച്ച പിന്നെ ഓലെ ഒരുക്കല
ഇനിഞ്ഞെന്താ രാത്രിക്കെന്ത ഫുഡ്
രാത്രിക്കും ഉ ഉച്ചക്കും രാത്രിക്കൊക്കെ ഒപ്പരെന്നെ
ആഹ് ഒപ്പം ഉണ്ടാക്കാവു ല്ലേ ഇവിടെ അങ്ങനെ ഇപ്പം ഇണ്ടാക്കില്ല ഇവിടെ തണുത്ത ഫുഡ് ഞങ്ങളങ്ങനെ പറ്റൂലാര്ക്കും വെ വൈകുന്നേരം എന്തായാലും ചപ്പാത്തിയൊക്കെങ്ങനെ ഉച്ചക്ക് പിന്നെ ആ ഫുഡ് ഉണ്ടാക്ക അങ്ങനെ
ഉം
ഉമ്മ കഴിക്കും ഉമ്മാക്ക് ചോറ് വേണം വേറെ എല്ലാരും ചപ്പാത്തി തന്നെ വേണം
ഏഹ് ഇവിടെ അയാല് അയാത്തി കൊഴപ്പൊന്നുല്ല എന്ത് ഇട്ടിയാലും തിന്നും
ഇവിടെ പലർ എല്ലാരിക്കും എത്ര ആൾക്കാര്ണ്ട് ആ ആൾക്കാര് എല്ലാരിം ടേസ്റ്റ് ഡിഫ്രന്റ് ആകും
ഉം ഇവിടെ പിന്നെ അയാതി കൊയപ്പോന്നുല്ല
അപ്പൊ ഓൽക്ക് പിന്നെ അന അങ്ങനെ ഇണ്ടാക്ക്ന്ന ആളായോണ്ട് കൊഴപ്പല്ല മത്യാവശ്യം നല്ല എ എല്ലാ ടൈപ്പ് ഫുഡും കാര്യൊക്കെ ഇണ്ടാക്കും
ഏഹ് ഞാൻ ഇണ്ടാക്കിയോക്കില്ല
ചോറ് അതാണിഷ്ടം
ഉം ഇൻകു അത്‌ അതന്നെട്ത്തെ ഞാൻ കൂടിയേത് ആദ്യായിട്ടപ്പത് ബിരിയാണി കഴിച്ചു അല്ലാതെ എത്തും ഇണ്ടാക്കാൻ നിച്ചല്ല എത്തും മാണം പഠിച്ച
പത്തിരി പൽ പ പണി കൊറച്ച് പണിയൊക്കെ തന്നെയല്ലേ
ഏഹ് ഉം
ഇവടെ ഞാൻ ഇമ്മാടെ പിന്നാലെ കൂടാത്തൊരു പണി പറയണാണ് പത്തിരി പ്പണി
പത്തിരിപ്പണി വേറെ എല്ലാത്തിനും ഞാൻ കൂടും പക്ഷേ ഇത് പത്തിരിപണി ഇക്കി ഇഷ്ടല്ല. അത് ഇനി അത്ര കോണ്ടിറ്റീല് ഇവിടെ ഇണ്ടാക്കണെങ്കിൽ ഞാൻ കൂട്ടുല്ല ആദ്യക്കെ ഇമ്മ ഇങ്ങനെ വിളിക്കും പിന്നെ ഇമ്മാക്ക് ശീലായി ഞാൻ വരൂലാന്ന് മന ചെയാണ്ട് അതല്ലാതെ വേറെ അയിക് വേണ്ട എല്ലാവും ചെയ്ത് കൊടുക്കും അത് മാത്രം ചെയ്യുല്ല ഞാൻ ഞാൻ ഈ പറഞ്ഞ മാതിരി ഏഹ് ചപ്പാത്തി അതൊക്കെ പരത്തി കൊടുക്ക അതിനൊക്കെ കൂടും പക്ഷെ പത്തിരി എന്താ ന്താവോ എനിക്കത് തീരെ പറ്റീല്ല
ഉം ഞാന് പത്തിരി ഇണ്ടാക്കാണെങ്കി രണ്ട് മൂന്നീസത്തിനേക്കൊപ്പരാ പരത്തി വെക്കല
ഉം
അയെന്നെ പെട്ടെന്ന് നേ ആ നേരം നീച്ചാ നേരം വെഗ്ഗിയാലും കൊഴപ്പല്ല
അതാണ് അത് പത് ഇത് ഇണ്ടാക്കിയാലല്ലാരിം കഴിക്കും ചെയ്യും അപ്പൊ ഇണ്ടാക്കുമ്പോ അത്യാവശ്യം ക്വാണ്ടിറ്റില് ഉണ്ടാക്കും വേണല്ലോ
ഉം
അതെ അത് പത്തിരിക്കെന്താ ചിക്കനോ ബീഫോ
ഉം ഗ്രീൻപീസ് ഇന്നാലും മീൻകറി ഇണ്ടാക്കി ഞാൻ മീൻകറി കൂട്ടിയാ
ആഹ് ആഹ്
പിന്നെ മിഞ്ഞാന്ന് ഗ്രീൻ പീസ് ഉണ്ടാക്കിന് അത് കുറച്ചുണ്ടായിന് ഫ്രിഡ്ജില് അത്ണ്ട്
ആഹ്ഇവിടൊന്നും ഒരിക്കലും ആഹ് പത്തിരി ഉണ്ടാക്കുമ്പോ ഗ്രീൻ പീസോ അല്ലെങ്കില് മീനൊന്നും പറ്റൂല വിടെ ചിക്കനൊ ഓർ ബീഫ് അങ്ങെ പിന്നെ ആ മുട്ടക്കറി എനക്ക് അത് പറ്റും പക്ഷെ വേറൊന്നും ഇവിടെ പോകില്ല പത്തിരി ഉണ്ടാക്കാണ് ഈ മ തീർച്ചയായിട്ട് ബീഫോ ചിക്കനോ ഉണ്ടാക്കും അങ്ങനെയാണ്
ഇവിടെ ഞാൻ അയാത എന്റെ മോനാണെങ്കില് നെയ്യിട്ട് കൊടുക്കലാ മിൽമന്റെ നെയ്യ് വേറെന്താ ടൈമ് കയ്യാനായോ
എന്നിട്ടെന്താ ചായുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായ ചായ കുടി ചായ കുടി പിന്നെ ഹസ്ബൻഡ് പോയി എന്തുകൊണ്ടോന്ന് പഴംപൊരി
എന്നും വൈകുന്നേരം എണ്ണക്കടി ഒക്കെ ഉണ്ടാക്കുവോ
ഉം ഇന്നിപ്പോ പീടിയെ പോയി മക്കളെ കൂട്ടാൻ പോയപ്പോ ഇങ്ങനെ മാങ്ങി പോന്നാ ഞാൻ പാലാങ്ങാന് പറഞ്ഞിന് അപ്പോൾ പാലാങ്ങി വരുമ്പോൾ അവും കൂടി വാങ്ങി ഇങ്ങ് പോന്നു
ആഹ്
അങ്ങൊന്നുംണ്ടാക്കല്ല നിക്ക് എണ്ണ നല്ലോം മാണ്ടേ
അതാണ്
ചെലെപ്പൊ പയ കേക്ക് ആഹ് ആഹ് ശരി